കേക്ക്നോ
ആഹ്കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്എന്താപ്പന്റെപാട് എന്താസുഖംതെയാണോഎവിടെപ്പള്ളത്
സുഖടാ ഞാ ഇവിടെല്ല്യ
ആഹ് ഏഎട്സ്ഥലത്ത് എവിടെയണണ്ടയത് ഏത് സ്ഥലത്ത ഇജ്ജ് പോയത്
ബംഗാൾ
ബംഗാൾ ബംഗാളി ഇപ്പത്തെപാട് അവിടെപ്പെന്താചൂടും കാലാവസ്ഥൊക്കെന്താപാട്
മഴണ്ട് ചെറുതായിട്ട് അതും വല്ല്യ മഴല്ല്യ എടക്കൊക്കെമഴണ്ട്
ഏഹ് ചൂടൊക്കെങ്ങനെ പറഞ്ഞിന്നല്ലോ ആപോണ ടൈമില് ഈ ചൂടൊന്നുംഹിക്കാൻ പറ്റൂല പെരും ചൂടൈക്കാരംനാപ്പത് നാ പ്പത്രണ്ട്നാപ്പത്തെട്ട് ഡിഗ്രിയൊക്കെ പോവുന്നൊക്കെപറഞ് ഏഹ് മഴ മഴക്കാലം തൊടങ്ങില്ല്യ
മഴപ്പെ ഒരു ഒരാഴ്ചയായിട്ട് തൊടങ്ങണൊള്ളൂ
ഇപ്പ നല്ല സുഖണ്ടാവൂലേ
ആഹ് ഞാ ഓഫീസില് എസിക്കണ്ടറാ
ഓഹ് അവിടെ വർക്ക് അവിടെന്തേനി വർക്കെന്തേനി
ഒരോ ഡോക്യുമെന്റേഷനും ഡാറ്റാ എൻട്രി
ആഹ് ആഹ് മറ്റേ ഇങ്ങനെണ്ടാ ഈ പെട്ടെന്ന് കാലാവസ്ഥ എടക്കെടക്ക്മഴ പെയ്യ എടക്കെടക്ക് ചൂട് വെയില് വെരാ അങ്ങനത്തെ കാലാവസ്ഥ ഇങ്ങനെ മാറണോണ്ട്ള്ളെ അസുഖങ്ങളോ അങ്ങനെന്തെലോക്കെണ്ടൊ അവിടെ പൊതുവായിട്ട് പടര്നെന്തേലും പകർച്ചവ്യാധികളോ ബംഗാൾല്
ഇവടെങ്ങനത്തൊന്നും ഇല്ല
ഏഹ്
ഇവിടെ ഇണ്ടാവണന്നിണ്ടെങ്കില് ഇണ്ടാവണന്നെണ്ടങ്കിലേ ഇല്ല കൊണ്ട്ള്ളെ ഉള്ളോട്ത്തി വേസ്‌റ്റെന്തൊക്കെ
ഉം എല്ലാ മൊത്തത്തിലൊരു ബംഗാളി ടച്ച് വര്ണ്ടോ അപ്പൊ അനക്ക് മലയാളി വിട്ടിട്ട്
അയെന്താ അങ്ങനൊക്കെ ചോയിക്ക്ണ് അങ്ങനൊന്നുല്ല
ഓഹ് ഓഹ് എന്നിട്ടിപ്പോ എന്താപ്പ വർത്താനം ഇഞ്ഞിപ്പ എപ്പളാ നാട്ടിക്ക് എപ്പളാ വര്നേ
ഓഗസ്റ്റ് ഓഗസ്റ്റ് ആവുമ്പോത്തിന് എത്തണം
ആഹ് ഓഗസ്റ്റാമ്പത്തി ആഹ് എക്സാം ഇണ്ടല്ലോ ഓഗസ്റ്റാവുമ്പത്തിനി ഈ എക്സാമെളെക്കൊണ്ടാ കുടുങ്ങിയക്കണ് കാരണം നമ്മളെ നമ്മളൊരു വാ നമ്മളൊരു പരിപാടിക്ക് നിക്കാണെങ്കില് അതൊക്കീ മൊടക്കണതൊക്കെ എക്സാമളാണ് കാരണം ഒന്നാമതീ ഇപ്പൊ ഡിഗ്രി എക്സാമല്ലേ
ആഹ്
ആഹ് കാ ആടി അതന്നെ ഈ എക്സാമ്ന്നറിഞ്ഞാല് ഇവലീ ടൈമ് വെക്കണത് നമ്മള് എന്താറിയോ ടൈമൊരു ടൈമു വെക്കും എന്നിട്ടെന്താക്കും ഇതാണ്ട് മാറ്റു പറയും ടൈമ് മാറ്റുന്ന പ്രശ്നം ഭയങ്കര പ്രശ്നാണ് കാരണം നമ്മളിപ്പ ആ ടൈമും ഒരുടൈമൂടെ എക്സാമ് വെക്കും നമ്മളതല്ലാത്ത വേറെ ടൈമിലേക്ക് നമ്മളെന്തേലും പ്രോഗ്രാമുകളോ പരിപാടികളോ എന്തെലും കണ്ട് വെച്ചിണ്ടാവും അപ്പ ആ ഒരു വിഷയം മൊ ത്തത്തിലങ്ങട് കൊളാക്കണ കോലത്തില് ഇവലീ എക്സാമും കാര്യങ്ങളൊക്കെന്താക്കും പിന്നീം ടൈമ് മാറ്റീട്ട് നമ്മള് വെച്ച പരിപാടിന്റെ ടൈമിലെക്ക് പിന്നെ എക്സാം മാറ്റുമ്പഴ് പിന്നെ നമക്ക് നമ്മള് ആ പരിപാടി പിന്നെ മാറ്റാൻ പറ്റൂല്ല്യ താ ക്ലാഷാവേം ചെയ്യും ചെലപ്പ എക്സാമിന് പോവാൻ പറ്റൂല അത്തരത്തിലൊരുപാട് പ്രശ്നങ്ങള് ഈ എക്സാം സെന്ററ് അല്ലങ്കിൽ എക്സാം മാനേജ്മെന്റ് ഇങ്ങനെ ചെയ്യണോണ്ട് ഭയങ്കര പ്രശ് ഗുരുതരമായ പ്രശ്നമാണ്. എന്താപ്പന്റെ അഭിപ്രായം വേണം മൊത്തത്തിത്തില് എക്സാമിനെ പറ്റീട്ടേ എക്സാമുകളൊക്കെ ഒരീ എന്തായാ ഒരു പ്രഹസനായി തോന്നുണ്ടോ അതല്ലെങ്കില് എക്സാമില് കാരശ്യമായിട്ടെടുക്കെണ്ട ആവശ്യിണ്ടോ
എക്സാമെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് തലേന്ന് പഠിച്ച് പോയാല് അത് ആ രണ്ട്മണിക്കൂറില് ഇങ്ങ ആഹ് ആ രണ്ട് എയ്തി തകർക്കാൻ പറ്റൂന്നിണ്ടെങ്കില് കാര്യണ്ട്.
അതല്ലാ ഇത്തരം എക്സാമുകൾ കൊണ്ട് വിദ്യാർത്ഥികൾ ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെച്ചം അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും തര ത്തിലിള്ള വളർച്ച ഈ ഒരു എക്സാമുകൾ കൊണ്ട് നൽകാൻ ഈ ഒരു എക്സാമിന് കഴിയുന്നുണ്ടോ അതല്ലെങ്കില് ഈ എക് സാമ് വെറുമൊരു വിദ്യാർത്ഥി ജീവിതത്തിലൊരു പ്രകസനമായിട്ട് മാത്രം തുടരുകയാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പറ്റൂല കാരണം സമയത്തെങ്കിൽ പക്ഷെ വേറൊന്നുണ്ട് നമ്മള് ആഹ് ഒരു സമയത്ത് നമ്മള് പഠിക്കണത് വെറും ഒരു ഷോർട്ട് ടൈം മെമ്മറി മാത്രമാണ് നമ്മള് സ്റ്റോറ് ചെയ്യുന്നത് അപ്പം അമ്മളാ ഒരു എക്സാമിന്റൊരു ടൈമി പഠിക്കുന്നു എക്സാം കയ്യണോടു കൂടെ നമ്മളാ സംഗതി പൂർണമായിട്ടും മറന്ന് കളയും ചെയ്യുന്നുണ്ട് നമ്മള് പിന്നാ ഭാഗത്തേക്ക് നോക് ക്കേയില്ല അത്തരമൊരു വിഷയം ഉണ്ടായിരിക്കെ അത് നമുക്കും അറിയാം എക്സാം മാനേജ്മെന്റിനും അറിയാം മൊത്തത്തില് എല്ലാർക്കും അറിയാം അങ്ങൻതന്നെ ആയിരിക്കെ പിന്നേം ഏഹ് എന്ത് തരത്തിലാണ് എന്ത് ആവശ്യത്തിനാണ് ഇത്തരം എക്സാമ്പിള് കുട്ടികളുടെ ജീവിതത്തിലേക്ക് അടിച്ചമർത്ത്ന്ന പോലെ കാരണം ഈ ഒരു എക്സാമിന്റെ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആ ഒരു മാനസിക പ്രഷറ് അതല്ലെങ്കില് അവരനുഭവിക്കുന്ന ആ ഒരു മാന സികാവസ്ഥ അവർ കടന്നു പോകുന്ന ആ ഒരു മാനസികാവസ്ഥന്ന് പറഞ്ഞ ഭയങ്കര ഗുരുതരമായ വിഷയമാണ് അത്തരം വിദ്യാർത്ഥികളെ പ്രഷറിലാഴ്ത്തുന്ന ഇത്തരം സംഗതികൾ കൊണ്ട് പ്രത്യേകിച്ച് കാര്യല്ലേനും എന്നാല് വേറ്വൊരു ഷോർട്ട് ടൈം മെമ്മറിക്കുംമാണ്ടി മാത്രം ഇത്തരം വിഷയങ്ങള് അവരുടെ ജീവിതത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ അഹ് എക്സാമിന്റെ പ്രഷർ പറഞ്ഞാല് അത്‌ കുട്ട്യോളെ കുട്ട്യേളെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എങ്ങനെ
മാനേജ്മെന്റ് എക്സാമിപ്പോ ഒരു സിസ്റ്റാവുമ്പോ നടന്നു പോവാന് അതിന്റെ ഓരോ ഘടകങ്ങൾ ഉണ്ടാവും അതിന്റെ ഒരു ഭാഗയിട്ട് മാത്രാണ് എക്സാം വരുന്നത്
അതല്ല എക്സാമുകൾ അതില് ഭാഗമൊക്കെ ആവാൻ വേണ്ടിട്ട് എക്സാം എഴുതേണ്ടിവരും എക്സാമിന്റെ തലേന്ന് പഠിക്കാൻ നിന്നാല് സ്വാഭാവികായിട്ടും പ്രഷറ്ണ്ടാവും മനുഷ്യന് പറഞ്ഞിട്ടുള്ള കാര്യാണ് അതന്നെ നമ്മള് പറഞ്ഞത് എക്സാമിന്റെ തലേന്ന് മാത്രെ പഠിക്കുകയുള്ളൂന്ന്ള്ളത് കുട്ടികൾക്കും അറിയാം ഇത് നട ത്തുന്ന ആൾക്കാർക്കും അറിയാം നടത്തുന്ന സിസ്റ്റത്തിനും അറിയാം എന്നിട്ടും പിന്നീട് എന്താണീ ഈ കു കുട്ടികക്ക് പ്രഷറ്ണ്ടോന്ന്ള്ള വിഷയോം അറിയാം അപ്പൊ പിന്നെ അങ്ങൻത്തന്നെ അവസ്ഥ ഉണ്ടായിരിക്കെ പിന്നെ എന്തിന് വേണ്ടിട്ടാണി കാരണം എല്ലാവർക്കും അറിയാം ആ ഒര് ആഹ് ഇങ്ങനെ എക്സാം വെച്ചാല് എല്ലാരും അങ്ങനെ ആയിക്കൊള്ളണന്നില്ല എന്നിരുന്നാ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികളും തലേന്ന് മാത്രം നോക്കിയാ അല്ലെങ്കില് ഒരു ഷോർട്ട് ടൈം മെമ്മറിക്ക് വേണ്ടി മാത്രം അതൊന്ന് ബൈഹാർട്ടാക്കിട്ട് പോയിട്ട് എക്സാം പാസ്സാവാന്ള്ള സാധനം എഴുതി വെച്ചിട്ട് അവര് തിരിച്ച് പോരാണ് അതുകൊണ്ടെന്താണി അവർക്ക് തുടർ ജീവിതത്തില് അല്ലെങ്കി തുടർ പഠനത്തിലോ യാതൊരുവിധ മെച്ചം അതുകൊണ്ട്ണ്ടാവണില്ല ജസ്റ്റൊരു എന്താണ് ഒര് പ്രൊമോഷൻ ലഭിക്കുന്നു അടുത്ത ക്ലാസിലേക്കൊരു ഏഹ് പ്രൊമോഷൻ ലഭിക്കുന്നു എന്നല്ലാതെ മറ്റു ആഹ് ഒരു ഘട ഒരു ന്ത്‌ഉ ഉപകാരങ്ങളോ മറ്റൊന്നും ഈ ഒരു എക്സാമിനോട് ഉണ്ടാവാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് എക്സാമിൽ നിന്നും മാറി ചിന്തിച്ചിട്ട് ഈ ഒരു ക്ലാസ് പ്രൊമോഷന് മറ്റെന്തെങ്കിലും വഴി ആഹ് തെരഞ്ഞെടുക്കുന്നത് വഴി എന്താണ് കുട്ടികളുടെ ഈ ഒരു പ്രഷറ് ഇല്ലാത്ത കോലത്തില് അല്ലെങ്കി കുട്ടികൾക്ക് സമ്മർദ്ദം കൊടുക്കാത്ത രൂപത്തില് മറ്റെന്തെങ്കിലൊക്കെ ഒരു വഴി ഈ ഒരു സിസ്റ്റത്തിന് ആലോയിച്ചൂടെ
തീർച്ചയായും അതിനൊരു ബദൽ സംവിധാനം
സംവിധാനം ആം ആവശ്യമായിട്ടുള്ളൊരു കാലം സാഹചര്യാണ് ഇപ്പം വന്നിട്ട്ള്ളത് അത് ആൾക്കാരും
എക്സാം പൂർണ്ണമായിട്ടൊയ്വാക്കുകാന്നുള്ളത് നടപടിയാണ കാര്യല്ല അല്ലാന്ന്ണ്ടെങ്കി പിന്നെ കുട്ട്യോള് പഠിക്കാതിരിക്കേണ്ടി വരും പഠിക്കാനുണ്ടെങ്കി പിന്നെ എക്സാമുകൾ നടക്കണം അതിനൊന്നൂടി വെറും ഉം
രണ്ട് മണിക്കൂർ ഇരിന്നെഴ്തി ആഹ്, ഷോട്ടേം മെമ്മറിയോട് തീർന്ന് ന്നല്ല. ആഹ്, സാഹചര്യം ഒഴിവാക്കിട്ട് കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ട് ള്ള ഓരോ വശങ്ങള് കൊണ്ടുവന്നിട്ട് എജുക്കേഷൻ സിസ്റ്റ ന്ന് മുന്നോട്ട് ഏഹ്, നയിക്കാന്ന രീതിയിലുള്ള പുതിയ പതന സംവിധാനങ്ങൾ കൊണ്ട് വ രണം ആഹ്, അതാണ് ഞാനും പറയ്ണത് എങ്ങനെ ഒരു എഴ്ത്ത് സാധനം ഒഴിവാക്കിയിട്ട് ഒന്നുകൂടെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാണെങ്കിൽ കുട്ടികൾ എന്താവും. കാരണം ഈ എ നമ്മള് എത്ര വാദിച്ചാലും. ഈ, ഒരു എഴ്ത്ത്നെക്കാട്ടും എത്രയോ എഫക്ട് ലഭിക്ക പ്രാക്ടിക്കലായിട്ട് നമ്മള് ചെയ്യുമ്പാണ് കാരം നമ്മള് ഒരു വിദ്യാർത്ഥി ഇപ്പോ, ഒരു സാധനം എന്താണ് ഒരു തിയറി കാണാതെ പഠിച്ച് ഒരു എക്സാം കഴിഞ്ഞാ ഒരു രണ്ടീസം കഴിഞ്ഞാ കുട്ടി ആ സാധനം മറക്കും, എന്നിരുന്നാലും ആ ഒരു തിയറി പ്രാക്ടിക്കലായിട്ട് അ പ്ലൈ ചെയ്യുന്ന രൂപത്തിൽ എന്തേലും എക്സാമിനേഷൻ. ആഹ്, കുട്ടി അവിടെ സാധനം ആഹ് ഒ രു തിയറി അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ അപ്പൊ ഇൻവിജലിറ്റർ അത് നോക്കും. അതിന് മാർക്കിടും അത്തരത്തില്. അതൊരു അപ്ലേ ചെയ്ത രൂപത്തിൽ പ്രാക്ടിക്കലായിട്ട് കുട്ടി ചെയ്യുകയാണെങ്കിൽ കൊറച്ച് ഈ ഒര് ഇപ്പം കാലാകാലം ഓർമ്മല്ലെങ്കിൽ കൂടി ഒരുപാട് കാലത്തേക്ക് എന്ത് ണ്ടാവും ആഹ്, ഒരു സാധനം കുട്ടി മറക്കൂല. കാരണം നമ്മള് ചെയത കാര്യല്ലേ? കുട്ട്യക്ക് ആഹ് സാധനം ഓർമ്മ ഇണ്ടാവുന്നുള്ളാണ്. ഇന്റെ ഒരു അഭിപ്രായം. അപ്പൊ ഈ ഒരു എഴ്ത്ത് എക്സാമ്ന്ന് എഴ്ത്ത് പരീക്ഷയിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് എക്സാമിന്റെ രൂപത്തിന് എക്സാമിന്റെ മൊത്തിലുള്ള എക്സാം സിസ് റ്റത്തിന് നമ്മള് നീക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുട്ടികൾക്ക് എഫക്ടീവായിട്ട് അവരു ടെ വിദ്യാഭ്യാസത്തിലും അവരുടെ കാര്യങ്ങളിലൊക്കെ ഒന്നുടെ എഫക്ടീവായിട്ടുള്ള ഏഹ് ഓഹ് റിസൾട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആവശ്യ ഇതില് താങ്കൾക്ക് എന്താണ് പറയാൻള്ളത്.
ആഹ്, വളരെ നല്ലൊരു അഭിപ്രായാണ് പക്ഷേ ഈ, പ്രാക്ടിക്കലായിട്ടുള്ള കൊണ്ടുവരാ ന്നുള്ളത് ആഹ് ഒരു- മെഷറ് അതെല്ലാ എല്ലാവിധ ഉം, മേഖലകളിലേക്കും ചെലപ്പോ അനുകൂലമായിരിക്കില്ല. കാരണം ഓരോ വിഷയങ്ങളുടെ കെടപ്പനുസരിച്ച് മാറും. ഇപ്പൊ, ആർട്സ് വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ- പോളിറ്റിക്സ് അങ്ങനെ. സോഷ്യൽ സയൻസ് അതിലൊക്കെ ഒരു പരിധി വരെ പ്രാക്ടിക്കൽ ആയിട്ട്ള്ളെ ഉദാഹരണം സർവ്വേ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ.
ബാക്കിയൊക്കെ
ആഹ്, വിഷയത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ, ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് അല്ല. അല്ലെങ്കി അതുപോലെ, ബി എഡ് അതൊക്കെ ആവുമ്പോ? അതില് നോർമലി... പ്രാക്ടിക്കൽ എക്സാമിന്റെ കൂടെ, തന്നെ ഓൾറെഡി ഇങ്ങനെ ഇൻ്റേൺ ഷിപ്പായിട്ടും ഏഹ് അവരുടെ ഓൽക്ക് ഒരു പ്രൊജക്ട് ചെയ്യാന്. അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അത് അതിന്റെ ഉം, ഒരു മൃഗീയ ഭാഗം- ഈ, രീതിയിലേക്ക് മാറ്റുക ന്നുള്ളതാണ്, ചെയ്യാൻ പറ്റിയ ഒരു കാര്യം.
അതെ, അതെ അതിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറഞ്ഞ തന്നെ പൂർണ്ണമായിട്ടും നമ്മള് എക്സമിനെ അല്ലങ്കി, തിയറി എക്സാമിനെ നമക്ക് എട്ത്ത് ഒഴിവാക്കാൻ പറ്റൂല. താങ്കൾ, താങ്കള് പറഞ്ഞപ്പോഴാണ് ഞാൻ ആഹ്, ഒരു വിഷയത്തെ പറ്റി ചിന്തിക്ക്ണത്. കാരണം ഈ ആർട്സ് വിഷയങ്ങളും അതില് പ്പം പ്രാക്ടിക്കലായിട്ടമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല ന്ന്ള്ളെ കാരണം അപ്പൊ അത്തരം വിഷ് ഷയങ്ങള് നമുക്ക് എന്തായാലും ഈ ഒരു ഈ ഒരു കാര്യങ്ങളേ ന്താക്കയുള്ളൂ അപ്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നിരുന്നാലും ഈ ഒരു പ്രാക്ടിക്കല് എന്താ പറയാ നടപ്പിലാകുന്ന അല്ലെങ്കി പ്രാക്ടിക്കല് ഏ സാദുവാകുന്ന വിഷയങ്ങൾ നമ്മള് പൂർണ്ണമായിട്ടും പ്രാക്ടിക്കലിലേക്ക് മാറണം. ന്നാ ന്റെയിപ്രായം. അവ്ട മ്മള് തീരെ പറ്റൊയ് വാക്കിട്ട് പൂർണ്ണമായിട്ടും പ്രാക്ടിക്കലേക്ക് മാറി കഴിഞ്ഞാലെന്തെയ്യ ആ ഒരു വിഷയത്തില് ഏ നമുക്കെന്തെയ്യ ഒന്നു കൂടെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കുട്ടികൾടെ വിദ്യാഭ്യാസ രംഗത്തും മറ്റും കൊണ്ടു വരാൻ കഴിയും ന്ന്ള്ളത് നമ്മുടെ ആ ഒരു എക്സം മാനേജ്മെന്റ്ന്റെ അടുക്ക് തീരുമാനത്തിനുള്ളി ലധികം മികച്ച ഒരു വിജയകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും എന്നുള്ളതാണ് എന്റൊര യ്പ്രായം. പി ജി യു ടെ എ ഒരുപാട് മേഖല പോ ഉദാഹരണത്തിന് കൊമേഴ്സ് ബി കോം എം കോം ഒക്കെ പഠിക്കുന്ന അഒക്കെ അധികവും തിയറിയാണ്. ഏഹ് അതില് പ്രോബ്ലാണെങ്കിലും വരും റയിറ്റിങ്ങാണെ വരുല ക്ക മാറിട്ട് നമ്മള് സിസ്റ്റമാറ്റികാ യിട്ട് ഏ കമ്പ്യൂട്ടർ പ്പോ ഈ കാലം ന്നുള്ളത് കമ് കമ്പ്യൂട്ടർ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് കുതിച് ല്ലൊര് സമയാണ് അവിടെ ആ പ്രാക്ടിക്കൽ ഏഹ് പ്രായോഗിക തലത്തില്
ഓരോ സാങ്കേതിക വിദ്യകൾ പ്രായോഗികമായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു അ എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാ ആ ഒരു ക്ഷമത നമ്മൾ പരീക്ഷിക്കണം അതിനനുസരിച്ച് കുട്ടികളുടെ ഏഹ് ഭാവി കാലത്തിലുള്ള
അടുത്ത മറ്റുമുള്ള മറ്റുമൊക്കെ അതിനനുസരിച്ച് നൽകണം ന്നാണ് എന്റൊരയിപ്രായം. അതെ അതെ തീർച്ചയ് യായ്ട്ടും ഈ ഒരു നമ്മെകെതായാലും ഈ ഒരു കൺക്ലൂഷൻ നമുക്കിങ്ങൻ തന്നെ കൺക്ലൂഷെയ്യാ കൺക്ലൂടെയ്യാന്നാണ് ന്റൊരയ് പ്രകാരം ഏഹ് ന്താ പറയാ തിയറിക്കപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കില അത് ഏ അത്തരം വിഷയങ്ങൾ നമുക്ക് ബാക്കി നടക്കുകയില്ലെങ്കിൽ പ്രാക്ടിക്കല് എ പരമായിട്ടുള്ള വിഷയങ്ങള് സാ ധു ആകുന്ന വിഷയങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും പ്രാക്ടിക്കല് കൊണ്ട് വന്ന് കൊണ്ട് നമ്മളെന്ത്യ്യണം അത്തരം വി വിഷയങ്ങളില് പ്രാ ക്റ്റിക്കലായിട്ട് കുട്ടികളെ ഒരു എക്സാം ഏ മേഖലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്ണെ നമുക്കേ തായാലുംഈ ഒരു വിഷയത്തെ പറ്റി ഒരുപാട് സംസാരിക്കാള്ള വിഷയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോ ഈ ഒരു വിഷയത്തെ പ്പറ്റി ന്നു കൂടെ കൂടുതലായത്തില് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണെന്റയ് പ്രയം പ്പ മ്മക്കേതായാലും ഈ ഒരു സമയം വട വൈന്റപ്പയ്യല്ലേ ഓക്കേ. ന്നാ ശരി